ആഹ് കേൾക്ണ്ടാ
ഹലോ
കേക്കില്ലേ
ല്ലാ ആ കേൾക്ണ്ട് അങ്ങട്ട് കേക്ക് ല്ലേ ആ ണ്ട്
ആഹ് എന്താ എന്താ വർത്താനൊക്കെ ചോയിക്കാ
അഡ്കേക്ക് ലേ
കേൾക്കുന്നില്ലല്ലേ ഇനിക്ക്
എനിക്ക് കേൾക്കുണ്ട്
ഞങ്ങടെടത്ത് പറയാത്തെ
ഏഹ് എനിക്ക് പിന്നെ വർ റിപ്ലൈ കിട്ടണത്
ഏഹ് ഇപ്പ കിട്ടണുണ്ട് കേൾക്കണുണ്ട്
ഏഹ്
എന്താ വർത്താനം
എന്തോ അങ്ങനെ പോണു കുഴപ്പൊന്നുമില്ല
ആഹ് ഫുഡൊക്കെ കഴിച്ചോ
ആഹ് ഫുഡ് കയ്ച്ച്
ഫുഡൊക്കെ കഴിച്ചോന്ന് ഏഹ് എന്താ ഇല്ലേ പറ നേരൊക്കെ പോയിട്ട് ഏഹ് എന്ത്യെ അന്റെ വീട് ആഹ് ക്ക് വേറെ ആഹ്
എങ്ങനെ
അഞ്ചോ ൻ്റൊക്കെ വേറെയൊക്കെ അത് വേറെ പറയാ
ആഹ് അത് ശരി.
ആഹ് ആ ആഹ്
ആഹ് ഓളിപ്പോ പോയീന് ആഹ് ഓളും അപ്പൊ പിന്നെ ഉമ്മ വിളിച്ചീന് അപ്പൊ പിന്നെ ഞാൻ പോ നാ അങ്ങനെ വിചാരിച്ചിട്ടൊന്നുമില്ല പിന്നെ ഇപ്പ രാവിലെ വിളിച്ചപ്പോ പിന്നെ ഏതായാലും പോരാന്ന് കരുതി.
ഏഹ്
അങ്ങനെ പോണു ബിരിയാണി വച്ചു
ഏഹ് എന്താണ് കോയിയാ പോത്താ?
കോയി
കോയിയോ പോത്തോ ഏഹ് ആഹ് ബിരിയാണിലെ
മാത്രെ ഉള്ളു മ്മ് ബിരിയാണി കയിച്ചിട്ടുള്ളൂ വന്നോ
ബിരിയാണിയൊക്കെ വേറത്തുണ്ടോ ആഹ് ചോറ് കയിച്ചു ചോറ് കയിച്ചു കണ്ടേ ഒക്കെ നേരം വൈകി കറണ്ട് ഇല്ലിയേ വെള്ളം തിരുമ്പല് രാവിലെ കയിഞ്ഞീനി ഏഹ് അതിനെ കണ്ടട്ടില്ല അല്ല രാവിലെ തിരുമ്പല് കയിഞ്ഞു തിരുമ്പാന് വെള്ളം ഉണ്ടായിനി പിന്നെ കുച്ചാനും മാറാനൊക്കെ. വെള്ളം മുക്കിയൊക്കെ നേരൊക്കെ എന്നും അങ്ങനെ തന്നെ അറിയാൻ ഇന്നലെ അങ്ങനെ തന്നെയാരുന്നു വേഗം കയിച്ചാൻ നോക്കുമ്പോ എന്തെലും ഒക്കെ ഉണ്ടാവുന്നു പറയാ മ്മ്
മുക്കണ്ട വരും മെസ്സേജ് വരുമ്പോ ചില ദിവസം പോകും ചിലതിന് പോകലും ഇല്ല പിന്നെ വന്നീല്ലെ വേഗം വന്നീല്ലെ
ഇല്ലേ ഇടുന്നെ ഇവടെ വന്നിട്ടില്ലെ നിങ്ങക്ക് വന്നാ ങും
ഏഹ് അവിടെ കുഞ്ഞിനെ ആഹ്
ഇപ്പോളെ പോയ്ക്കണ് എന്ത് പണിയുണ്ടാവോ
ആഹ് അവിടെ പറ
ഇബടെ അങ്ങനെ പോലൊന്നുമില്ല എന്തേലൊക്കെ മ്മ് പണിയുണ്ടാവും ആപണിയെന്തെങ്കില്ണ്ടാക്മ്പളാ വരാതെക്കലറിയല് പോകല് അലിയും ആഹ് അല്ലെങ്കിൽ യെങ്ങനെ ഏഹ് ശെരി
പി പിന്നെപ്പോ ന്ന്ട്ടൊടെഓല് ഒറങ്ങ്യോ കുട്ടിൾ
ഇല്ല്യ തക്ണ്ഒരാള്ഫോണുമ്മല് ഏഹ്ആരാവന്നീന്
നാത്തൂന്ണ്ടായിനി നാത്തൂന്റെരണ്ടുട്ടിയേളുംവല്യൊരുണ്ടായിനി ആചെറിയെപെൺകുട്ടി അഴെക്കി
ഇമ്മണ്ടയിനാ
ഏഹ് ഏഹ്ഇമ്മാക്ക്പപ്പസുഖല്ലല്ലോ
ഹ് സാധാരണണ്ടാവണന്നല്ലേ
ആഹ്ഇപ്പപ്പൊയേറെണ് എന്നൊക്കെ
ആഹ് ന്നട്ട് കാണിച്ച ഹെ കാണിച്ചപോയ
കൺച്ചീന്നല്ലേപറഞ്ഞെഅങ്ങനൊക്കെപറഞ്ഞേട്ടീന്ന് ഇച്ഛരില്ല
ആഹ് ശെരി
ഓളെതായാലുന്ന് പോവെക്കാരം
ആഹ് നാത്തൂന്ല്ലേ
ആഹ് ഓള്പോ ഇന്നാലെ വന്നിനിഅറിഞ് ട്ട് ആക്കെ അകടിചോരി തൊടച് മാറാലക്കെ
ആഹ്
മാറാലോളാണ്ട്‌ നർന്ന് അതൊക്കെത്തട്ടി അകത്ത്കാവും കേറാൻകയ്യിലെന്ന് മാറാലോണ്ടറിഞ്ഞ് അതൊക്കെതട്ടിക്കോട്ടിയൊക്കെനന്നാക്കിനിന്നറിഞ് ഏഹ്
അതല്ല ഓനവിടല്ല്യനി പറേയ്
ആഹ് അതെന്നെ അയിട്ടാപോരായിനോ എടുത്തിറ്റൂല്ല മാറലാട്ടനൊകക്കെപ്പൊ ഓല്ക്കും കച്ചുലെ ആഹ് വന്ന് ന്തൊർച്ക്കണ്ട് ബാത്റൂംമൊക്ക നന്നാക്കി
ആഹ്
ത്പറഞ്ഞോട്ടിനു
മ്
ഏതായാലും ഇപ്പപോയിട്ടള്ളൂപോയി കഴിഞ്ഞിവര് ചോറ്ന്ന്ട്ടൊള്ളു
പോയി കഴിന്നിവർ ചോറ്ന്ന്ട്ടൊള്ളൂ മ് ഒന്ണ്ടായിനാ ഹെ
ഏഹ് എന്തന്ന
ഓൻണ്ടായിണ്ടയിനോച്ചാ കൊക്കില്ലൻക്ക്
കയെ ന്ക്ക് കേൾക്കണ്ടല്ലോ കാറില്
ആഹ് ആഹ് കേൾക്കുണ്ടല്ലോ ആഹ് കാറിൽ അഹ് ഓൻ അവിന്ന് ഒട്ടിയത് ലേ മഴണ്ടവിടെ മയെങ്ങനെ തുള്ളിടാൻ വരുരുണ്ട് അആക്കെട്ത്ത ക്കട്ടെവിചാരിച്ചോണ്ട് ഏഹ് മകനൊ ആഹ് നാത്തൂന് മകനാ ആഹ് അതൊട്ടൊ
ഇപ്പൊ വെയിലേന്നെയാണ് ആഹ്
അഹ് വലിയതായിണേക്കൂല്ലേ അയ്നൊക്കെ ഞാൻ കണ്ടാതാ തോന്നുണ്ട്
ഇന്നിപ്പോമഴ പെയ്തിടോഓന്നില്ല്യ
എന്തോര് വെയിലാണ് ഇപ്പങ്ങനെമഴവരുന്ണ്ട് പോരാനരന്നു ആഹ്
നല്ല വെയില
ആഹ് ഓരോന്ന് ഓരോന്ന് എടുത്തക്കട്ടെ എല്ലേ ആ എന്നാ കൊറച്ചൊക്കെ ഇതാക്കണ് പറയാനായി.
ഉം ഇഞ്ഞിപ്പോ കൊറച്ചീസത്തിന് മഴന്നേ ഇല്ല വല്യ ഇതൊന്നും ഉണ്ടാവൂല പിന്നെ കാറ്റട്ടിങ്ങനെ ഉണങ്ങ്യാലും.
ഓരോന്ന് ഇടുത്തു വെക്കാതിരുന്നാ നല്ലോണം ഉണങ്ങും. ഏഹ് അയ്ശരി. ഓരോന്ന് എടുത്ത് വെക്കാന്നാലെ. ഇവാരാതൊന്നും വെയിലുണ്ടാവിലല്ലോ.
വെയിലുണ്ടാവില്ലാ
എത്ര നേരായി കേറി ഉം എടുത്തെക്കട്ടെതി.
ഉം ഈ നേരം വെയിലറച്ചത് വല്യാത് രണ്ടീസം മുന്നത്തൊക്കെ ഇപ്പോ ഒണങ്ങും.
ആഹ് ആഹ് ആഹ് ഇന്നത്തെ ഇതായിക്ക്ണ് പറിയന് ചെലതൊ
ഒലനീണ്ടാവും ഉം
ആഹ് ആഹ് എന്നാലും മതി എന്നാലും നമുക്ക് പിന്നെ.
ആഹ് പിന്നെ തോട്ടിൽ ഇട്ടാലും പിന്നിം ങ്ങനെ ആയിക്കോളെ ഉണങ്ങിക്കോളും. തീരെ ഉണങ്ങാതെക്കുമ്പോളാണ് ഞാൻ ഫുള്ള് ആ ഷീറ്റിന്റെ ഉള്ളിൽ ഇട്ട് പോന്ന്. ഉമ്മ എടുത്തെക്ക് പ്പിനാ
ഷീറ്റിന്റെ ചോട്ടിലും കുറച്ചൊക്കെ ചോരുക്കെ ചെയ്യുംന്ന് പറിയന്.
ഏഹ് ദാർപ്പായി ആല്ലേ
ആഹ് കൊറച്ചയ്ക്കണ് എത്തിയത് ഓട്ടാണ് അടുംബെലെ ക്ക്ങ്ങനെ. ഉം എന്നാലും കൊഴപ്പൊന്നുല്ല ചീറ്റലടിച്ചിടും അങ്ങനൊക്കെ. തല്ക്കന്ന് തിന്നാൻ പറ്റൂല ഉം.
ഉം
ഉം അതാണ് ധം
ഉം
പിന്നെത്താ ന്നട്ട് പ്രത്യേകിച്ച്ട്ടോ ഉം എത്തും കൊടന്നീല ഉം ഇമ്മാക്കൊരു മാക്സിം ഷാളുണ്ട്.
ഏഹ് അതല്ലപ്പൊ അപ്പോ കുട്ടിക്കൊന്നും ഇത് തിന്നും വേണ്ടരാഞ്ഞെ കിട്ടിയതുണ്ട് വിചാരിച്ചിട്ട
ഉച്ച ആകാനേക്കാരം ഇത് ഓള് നാപ്പഴിന് ഇട്ത്ത ഇട്ട ഉടുപ്പ്.
ക്യാ
ഞാൻ എന്നട്ട് പറഞ്ഞാലും സമീറിന്റെ അടുത്തന്ന് കിട്ടണ്ടേ.
എന്താല്ലേ ഒരു കുട്ടിണ്ടായിട്ട് നോക്ക്ണ്‌ല്യാഞ്ഞാലെങ്ങനെ അങ്ങനെ. ഉം
പിന്നെ ഞാൻ പിന്നെ നടന്നല്ലേ പോന്നിനെ. ആ ചെറി ഇപ്പോ വേറെയിലോ പോയിനി പറഞ്ഞ് ഇ പി ആർ ലെനി കല്യാണ ട്രിപ്പനി പറഞ്ഞു പോയിനു അപ്പോ പോന്ന പ്പ ആമ്മളധം പാ പാണ്ട്യാലിന്റെ അവിടുന്ന്.
ആഹ്
അവിടുന്ന് ഏതാ ഞാനിങ്ങനെ തിരിഞ്ഞീനി അപ്പോ ങ്ങനെ തോന്നി ഞാൻ ഏതാലും ഇവിടെ ഇണ്ടോ ചോദിച്ചോക്കട്ടെ കരുതി.
ഏഹ് കുട് പ്പായോ?
ആഹ് അപ്പോ ഒരു ട്രൗസറും കുപ്പായ ആ ഒരു സെറ്റ് മാത്രോ ഉള്ളേനി. അല്ലാതെ ഫുള്ള് പെൺകുട്ടികൾതാ ആൺകുട്ടിൾത് ഇല്ലേനി അപ്പോ അത് വാങ്ങി പോന്ന് ഇരുന്നൂറ്റൈമ്പത്
കാരാത്.
ആഹ്, അതെന്നെ രസൂണ്ട് സാധനം രസണ്ട് അല്ലെങ്കിൽ വാങ്ങൂലേനി രസുണ്ട് ഒര്
അത് അൻക്ക് എടുത്തച്ചേക്കാരം ഇജ്ജ് മാങ്ങി.
ആഹ് അതാണ്
ഉം
അവടെപ്പ മറ്റേ കണ്ടില്ലേന് ഒരു പെണ്ണിനെ അവടെ നായർപഠിക്കല്ലേ
ആഹ് ആഹ് എന്ത് മുസ്തഫന്റെ പെണ്ണ്ങ്ങളോ ആ മുസ് അബുആജിന്റെ ആഹ് നമ്മള ന്താ കൂട്ടാത്തെ
അത്ച്ചറില്ല വെൾത്ത്ട്ട് കൊറച് നീളണ്ടായിട്ട്
ആഹ് ഒര് സ്റ്റേയിലാക്കി കൊണ്ട്ങ്ങനെ അതാ
എങ്ങനെ
ആ സൗണ്ട് ഒരു സുഖല്ല സോണ്ട്ന് സുഖല്യാതെ
ആഹ്
ഇപ്പളൊ
ആഹ് പ്പോ ക്ലിയറുണ്ട്
അന്നൊക്കറിയാ നധ്യഭാനുന്റെ അനിയത്തിയല്ലോയ്ച്ചിന്നോട് ഞാ അവ്ട്ന്ന് കണ്ടപ്പോനാനെ
ആഹ് കൂട്ടാത്ത പെണ്ണിനന്ക്കറിയില്ലേ നമ്മള അമ്മായിന്റൊക്കെ
അയിച്ച് എങ്ങന ശെരിക്ക് പറഞാ ഇവള് ഇബ്ടെനാ കൂട്ടാവിലല്ലേ ഇബടെ ഇ നായർപ്പടിക്കെ അവ്ട ടോ ഇല്ലതാണ്
ആഹ് അതന്നെ മുസ്തഫാന്റെ പെണ്ങ്ങള് അമ്മായി ആഹ് അയിന്റെ പേരെണ് അവിടെ കൂട്ടാവിലേയ്
ഏഹ് ന്നാ അതാണോ ച്ചാറീല, ആ പെണ്ണാണ്പ്പ വടെ അവിടെ ഈ സാനം ഒരു പോല്ണ്ട് പക്ഷെ എത്തൊന്നും സെലക്ഷൻല്ല ഒര്ത്തൂല്ല
ഏഹ് അങ്ങനെ കാണവ്ടെ സാധനം ഉം ഇട ഇങ്ങനെ കാണാറിയാ ഉം
ഉം എത്ര രസല്ലാരല്ലാണ്ടത്തുംല്ല എട്ക്കാൻ അറിയാട്ടാവും
ആഹ്
സാനങ്ങളൊക്കെ ണ്ടടെ
ഏഹ് ആഹ് ന്നാക്കോട്ടേ
ആഹ് ഉം